ഹലോ ആ ആ കേക്കാൻ പറ്റ്ന്നുണ്ട് എൻ സുഖാണ് സുഖാണ് സുഖം എന്ത് ചെയ്യ്ണ്
മഴിം
ഓ മഴൊന്ന് നല്ല മഴണ്ട് ഇന്നലത്തെ കാലാവസ്ഥ നല്ല ആഹ തീർന്നോ ഓ ഇവടെ മാഴേണ് തന്നെ ഇന്നലെ ഫുള്ള് വെയിലെനു ഇന്ന് ഫുള്ള് മയാണ് ഇവിടെ ആഹ അ എല്ലോട്ത്തുണ്ട്ല്ലേ അപ്പൊ ഇന്നലെ മ വെയില് ഇന്ന് രാവിലെ മഴാ ഇപ്പോളും പെയ്തു കൊണ്ട്ക്കാണ് ആ ഫുഡയിച്ചു ഫുഡ ഇന്ന് ചിക്കനും നെയ്ച്ചോറെനു ഇന്ന് മക്കൾക്ക് ലീവാണല്ലോ ആഹ ആഹ ഔ ആ സൺഡേ ആയോണ്ട് മക്കള് പഠിക്കാണ് വല്ല്യ മക്ക മക്കള് കോളേജിലാണ് ചെറുത് എട്ടിലാണ് ഓ പഠിക്കണം വല്ല്യ മക്കളായി ആ ആ
ആ എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാള് ഒന്നാം ക്ലാസ് ഒരാളിൽ കെ ജി ലും ആ ഒരു മോനും ഒരു മോളും
ആഹ് ഇപ്പന്ന് ലീവായോണ്ട് എല്ലാരും വി
ആഹ ഇന്ന് വീട്ടിലുണ്ട് മോന് എൻ്റെ ബ്രദറിന്റെ വീട്ടില മ്മ് മ്മ്
ക്ലാസ് ഉണ്ടായിനോ ഇന്നലെ ശനി ഇന്നലെ ക്ലാസ് ഉണ്ടായിനോ
വാസോ മനസ്സിലായില്ല
സ്കൂൾ ഉണ്ടായീനോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു ഇ വെള്ളിയാഴ്ച മുതൽ അവധി ആയിരുന്നു വെള്ളി ശനി ഞായറ് ട്യൂഷന് പോകുന്നുണ്ട് മക്കള് അപ്പം ട്യൂഷനുണ്ടായിരുന്നു
അല്ലത് സ്കൂളില്ലായിനല്ലോ ഇന്നല്ലേ
ഇല്ല ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു കുഞ്ഞു മക്കളായ കൊണ്ട് അവർക്ക് സ്കൂൾ വരില്ല വലിയ പിള്ളേർക്കൊക്കെ ഇതള്ളു
ണ്ടള്ളൂല്ലേ ഹൈസ്കൂള് ഒക്കെ ഉള്ളൂല്ലേ
സ്കൂൾ മുതലേ ഉള്ളൂ ക്ലാസ് അവിടെ അവരുടെ സ്കൂളും ക്ലാസുണ്ടായിരുന്നു പക്ഷേ ഹൈസ്കൂൾ മുതലേ ഉള്ളായിരുന്നു
മക്കളും ഹസ്ബൻ്റും ഉണ്ടാവുള്ളു ല്ലേ നാ
ആഹ് ഹസ്ബൻഡ് നാട്ടിലല്ല ഹസ്ബൻഡ് വർക്ക് ചെയ്യുവാ ഹസ്ബൻഡറ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആ
ഓഹ് ശരി മ്മ് ഓഹ്
മൂന്ന് മാസമൊക്കെ കൂടുമ്പം ലീവ് അനുസരിച്ച് വരും
വരൂല്ലേ ശരിതോളം പിള്ളോരും ഇങ്ങളോ ഒറ്റക്ക് ആവുല്ലേ അല്ല ഇവിടെ നാട്ടിലുണ്ട് നാട്ടിലുണ്ട് മ്മ് നാട്ടിലുണ്ട്
മ്മ് മ്മ് മ്മ് മക്കള് മോളാണോ അതോ
മൂന്നും മൂന്നും മോനാണ് ഓ ആഹ് മൂന്നും മോനാണ്
അപ്പൊ മൂത്ത ആളാണോ ഡിഗ്രി
ആടി രണ്ടു പേരും ഡിഗ്രി ഉണ്ട്
രണ്ടു പേരും ഡിഗ്രി ഏരട്ടകളാണോ ട്വിൻസ് ആണോ
അല്ല കൊറച്ച് വയസ് വ്യത്യാസള്ളൂ ഒരു ഒന്നര വയസ്സ് അത്ര വ്യത്യാസം ഉണ്ടാവും ഓഹ് അപ്പൊ ഒരാള് ഡിഗ്രി ആഹ് തേഡ് ഇയറായി
ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് വിടണ്ടേ അവർക്കൊക്കെ
ഇല്ല ഓല് വല് വല്യ പിള്ളേരല്ലേ ഓല് പുറത്തുന്ന് കഴിച്ചോളും പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് കഴിക്കും മ്മ്
ആഹ് മക്കളോ കുഞ്ഞു മോനോ
ആഹ് ഓന് കൂട്ട് കൊണ്ട് പോണം ഓന് എട്ടിലാണ് എട്ടിലാ പഠിക്കണത് അപ്പൊ മ്മ് അപ്പൊ ഫുഡ് കൊണ്ട് പോണം
അടിയൊക്കെ ഉണ്ട്
ഏയ് ഇല്ല ഓന് ചെറുതും മറ്റത് രണ്ടും വലിയതായില്ലേ പിന്നെ അടി ഒന്നുമില്ല ഓല് സ്നേഹവുണ്ട് ആഹ് ആഹ് അത് പിന്നെ ഒ ഒരു ചെറിയ വ്യത്യാസല്ലേ ഓലി വരണോ അപ്പ ഉണ്ടാവും ഇത് വലിയ മക്കളും ഇന് തായല്ലേ ഇവനെ അപ്പൊ പിന്നെ അത്ര കൊഴപ്പണ്ടാവൂല
മക്കള് മറ്റേ മക്കള് തമ്മിൽ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നോ വഴക്കൊക്കെ
ആഹ് അത് കുറച്ചൊക്കെ ഉണ്ടായിനു ഇപ്പ അടുത്താണ് അതൊക്കെ ഒന്ന് മാറിയത്
ആണല്ലേ ആഹ് ഹ ഇവിടെ ഇന്നും വഴക്കാ മോള് മോള്ക്ക് കൊഴപ്പമില്ല മോനാണ്
ആഹ് ആഹ് അത് ശരി മോനാണോ വലുത്
മോളാ മോനാ ചെറുത് മോളാ മൂത്തത്
അയ് ശരി ആഹ് ഹ് ആഹ് അത് പിന്നെ അങ്ങനെ ഇണ്ടാവും അമ്മള് ഒരേ ആ പ്രായം അത്ര പ്രായം ആവുമ്പോ എന്തായാലും ഇപ്പൗത്ത് തല്ല്ണ്ടാവും ഏഹ് ഇൻ പിന്നെന്താ വർത്താനം ഫുഡൊക്കെ നല്ലത് ഇണ്ടാക്കോ ഇങ്ങള്?
ഫുഡ് ആഹ് ഇപ്പ ഇപ്പം ഞാന് ഇപ്പ ഇപ്പം ഉണ്ടാക്കാതെ നിക്ക്ന്നാ നല്ലതാക് നല്ലതാ നല്ലതാകാറുണ്ട് മുമ്പ് ഒക്കെ അത്ത പ്പെ ഇതായി വന്നിട്ടില്ല. എനിക്ക് ഇങ്ങനെ റെസിപ്പീസൊക്കെ ഞാൻ ഫോൺ നോക്കിയൊക്കെയാ ചെയ്യുന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുവാണെങ്കില് ഫോൺ നോക്കും അല്ലാണ്ടൊന്നും എനിക്കറിയില്ല. ഉം
വയ വയ പുതിയ ഫുഡ്
പക്ഷെ ഉണ്ടാക്കുന്നതും അത്യാവശ്യം കൊഴപ്പയില്ല ഇവിടെ മക്കക്കൊന്നും എര് രിവൊന്നും പറ്റി ഒത്തിരിയൊന്നും എരിവ് കഴിക്കില്ല അപ്പ ഞാനതിന് അനുസരിച്ചെല്ലാം എരിവൊക്കെ കൊറച്ചൊക്കെ ഉണ്ടാക്കാറുള്ളൂ ആ എരിവൊന്നും ആഹ് എന്നെങ്കിലും പ പരീക്ഷിച്ച് നോക്കാറുണ്ട് സ്കൂളിലൊക്കെ പ്പോം മോനും വർഷം ഇട്ടപ്പെട്ടേക്ക് രണ്ടെർക്കൂടെ കൊണ്ട് രണ്ട് പേർക്കുംഫുഡ് കൊടുത്ത് വിടണ്ടേ
ആഹ് കൊ
ഉം ബ്രേക്ക്‌ ഫാസ്റ്റും സ്നാക്സും ഒക്കെ ആക്കണം അപ്പം ആ-
ആ
എല്ലാം രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു പോന്നോണ്ട്
ആഹ അതന്നെ നേരത്തെ സ്കൂളാ യോണ്ടേ നേരത്തെ കയിയോലൊയില്ലേ
നേരത്തെ കഴിഞ്ഞ് ഓ ഇന്ന് ഫ്രീ ആണ് അപ്പൊ പിന്നെ ഇനി മോനും കൂടി ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളം ഇപ്പം നടന്നേനെ ഇല്ലാത്തതിന്റെയാണ് ഈ സൈലന്റായി കെടക്കുന്നേ
അയ് ശരി
ഉം ഇപ്പൊ അയാള് വൈകിട്ട് വരും നാളെ സ്കൂള് ഉള്ളോണ്ട്
ആഹ പിന്നെ എന്താ ചെടിയൊക്കെ ഉണ്ടാക്കോ ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
ചെടി കളക്ഷൻസ് എനിക്ക് ഞാനിപ്പം തൊടങ്ങിട്ടെയുള്ളു കാരണം ഈ വീട് വെച്ചി - ച് മാറിയിട്ട് ഞങ്ങളൊരു നാലഞ്ചു മാസം ആവുന്നുള്ളൂ അപ്പോ ഞാൻ ഇങ്ങനെ കുറെ കുറേ ഒക്കെ ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്നേള്ളൂ എനിക്ക് ഇഷ്ട്ടവാ ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ വീട്ടീല് - വീട്ടിൽ വെക്കാനൊക്കെ
ആ ഇപ്പൊ പുതിയ വീടാകുമ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ഇണ്ടാവുമലോ ആഹ
താല്പര്യമുണ്ട് ഇങ്ങനെ കൊറെയൊക്ക കളക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ നഴ്റിന്നൊക്ക കൊറേക്കെ ഞാൻ പിക്ക്- ചെയ്തിട്ടുള്ളു വാ
ആഹ അപ്പൊ പിന്നെ മായയായൊണ്ട് നമുക്ക് അത്ര മയ ആകുമ്പ അത്ര ഭംഗിണ്ടാവൂല ചെടി ചെടി പോന്നണ്ടാ നടാനെ
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് മണി എനിക്ക് പത്ത് മണി പൂക്കളൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഇന്നു നഴ്റിയിലൊക്കെ തെരക്കണം
അത് ഇവിടെ ഇണ്ട് എല്ലാ കളറുണ്ട് ഇവിടെ
ആണല്ലേ ആ എനിക്ക് ഇഷ്‌ടം അത് ഓൺലൈൻ നിന്ന് വാങ്ങിയതാണോ അതോ നഴ്സ-
അല്ലല്ല അല്ലല്ല അതെന്റെ വീട്ടിലുണ്ടായിനി അപ്പൊ അവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു-
ആഹ ഇത് പെട്ടെന്ന് കിളിക്കും എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് ജസ്റ്റ് ഒന്ന് പിച്ചി- കൊണ്ട് വെച്ച അതങ്ങ് കിളിച്ചോളും പക്ഷെ ഞാനങ്ങനെ ഇവിടെങ്ങും വല്യ കളക്ഷൻസ് കണ്ടി
ആഹ് മായായോണ്ടേ ഒരു പൂവ് അത്ര ഒരു സുഖല്ല
സുഖില്ല അതാ പക്ഷെ അത് വിരിഞ്ഞ് നിക്കുന്നത് കാണാൻ ഒരു ഭംഗിയ
ഓഹ് നല്ല ഭംഗിയാണ് അത് ശരിയാണ്
ആഗ്രഹണ്ട് ഇങ്ങനെ കുറേ
പിന്നെ ബോഗൻ വില്ല അത്ണ്ട് എല്ലാ കളറുണ്ട് വെള്ള
ആഹ് ബോഗിയൻ വില്ല ഞാൻ വെച് ഇവിടെ വെച്ചിട്ടില്ല ഇവിടെ കൂടുതലും ഇന്റർലോക്ക് ക്കെ ഇവിടെ മണ്ണ് കുറവാ ഫ്രണ്ടിലൊക്കെ അപ്പം ഞാനിങ്ങനെ ചട്ടിക്കാത്ത് ഇങ്ങനെ ബോഗെൻ വില്ല ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചിട്ടില്ല ഇതുവരെ
പിന്നെ അയ് ശരി
ഏഹ് ഇലച്ചെടികളൊക്കെ
ആഹ ബോഗൈൻ വില്ല നല്ല ഭംഗിണ്ടാവും ച ചട്ടിൽ വെച്ചാല് ബോഗൈൻ വില്ല നമുക്ക് ആ നല്ലോൺയുമ്പോ നല്ല പരിചരിക്കണം എന്നാല നല്ല ഉണ്ടാവും നമ്മളതിന് വളം ഇട്ടാണ്ട് നല്ല അവന ഈ ടൈമിലല്ലാം പൂവുണ്ടാവാ നമ്മള ആ വേനൽക്ക് ആ വെയിലിലാണല്ലോ പൂവുണ്ടാവ
ഞാൻ കൂടുതലും എനിക്ക് മണ്ണ ഇില്ലാത്ത കൊണ്ട് ചകിതിച്ചോറും പിന്നെ മറ്റേ കമ്പോസ്റ്റ് മണ്ണൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്ത് ചട്ടി ന്നാ
അപ്പൊ തീരെ മണ്ണ് കിട്ടാത്ത സ്ഥലം അങ്ങനെ ഉണ്ടാവോ
ആ് എനിക്ക് ഫുള്ള് ഇന്റർലോക്ക് ആയണ്ടേ ബാക്കിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ചെമ്മൺ ഇങ്ങനെ മണ്ണ് ഇട്ടേക്കുന്ന തോ ആഹ അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ മണ്ണ് കിട്ടും ന്നില്ലഞൻ മണ്ണൻ് കുറവുള്ളതുക കൊണ്ട് ഞാനിങ്ങനെ മറ്റേ ചകരി ചോറ്
ഇന്റർലോക്ക് ആകുമ്പോ ആ ഇന്റർലോക്ക് ആകുമ്പോ പിന്നെ ചട്ടിയിലെ ചെടി നല്ലാ ഭംഗി യ കാരം വെച്ചാല് എന്റെ ലോക്ക് ആഹ് നല്ല ഭാംഗിയുണ്ടാവും കാണാന്
പക്ഷെ എനിക്ക് തോന്നി ഇപ്പ ആ ചട്ടിയില് അങ്ങനെ ഇന്റർലോക്ക് വെക്ക ഒരു പ്രോബ്ലം വരുന്നുണ്ട്ൻ്റെ അടിയിരു അടുപ്പ് ചെയ്തില്ലെങ്കില നമ്മള അതിനകത്ത് കറ പിടിക്കും നമ്മുടെ ഇൻറർനകത്ത്
ആഹ് അത് ഉണ്ടാവും അത്ണ്ടാവും അ അതിന്റെ അടിൽ നമ്മുക്ക് ആഹ ചട്ടിന്റെ അടിൽര അടുപ്പില്ല ആഹ ശരി അങ്ങനെ കിട്ടുവലോ അപ്പൊ ഉം പിന്നെ ഇൻഡോറോ ഇൻഡോറോ ഒക്കെ അങ്ങനെയാണല്ലോ അതിന്റെ അടിൽ അടപ്പ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചട്ട ചട്ടി വാങ്ങാൻ കിട്ടും
നൾ ഇവിടെ ഇവിടെ ഇൻഡോർകത്തിരിക്കുന്നത് ചട്ടിക്കകത്ത് ഇതുണ്ട് ഹോളുണ്ട് പക്ഷെ എറെ അടിൽ വേറൊരു നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നൊ ഒരു ചട്ടിയ ഉണ്ടല്ലോ അതാ അതിനകത്തോട്ട് വെള്ളം വീ നോളും
ആഹ ശരി ആഹ അങ്ങനെല്ലേ ഉ പിന്നെ എന്താ വേറെന്താ വർത്താനം ട്രിപ്പൊക്കെ പോലുണ്ടോ ഇപ്പൊ ഹസ്ബൻഡ ഇല്ലാത്തൊണ്ട് പോണ്ടാവല അല്ലെ ഹസ്ബൻഡേ ഇല്ലാത്തോണ്ട് ട്രിപ്പ ഒന്നും പോകണ്ടാവില്ല
ട്രിപ്പ് ഹസ്ൻറ് വരുമ്പോ മാത്രേ ഉൂ അല്ലത ഒരു
പോവുള്ളൂ ല്ലേ ആ അല്ല ഡ്രൈവ് ചെയ്യോ
ഓ ഡ്രൈവ് ചെയ്യാൻ ലൈസൻസ് ഉണ്ട് പക്ഷെ എടുക്കാൻ എനിക്ക് പേടിയാ വണ്ടി മറ്റേ സ്കൂട്ടർ ഓടിക്കും
ശെരി വാറെ ഓടിക്കുണ്ടാവൂല അല്ലെ ലൈസൻസ് എടുത്ത വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ
കോൺഫിഡൻസ് വന്നട്ടില്ല ഇതുവരെ
കൊറെയായോ എടുത്തിട്ട്
ഇല്ല കൊറെ ആയത ഇല്ല ഞാനിപ്പം റീസന്റ് ആയിട്ട് കഴി ഞ്ഞ ഡിസംബറിലാണ് ഞാൻ എടുത്തത്
ആഹ അപ്പൊ പിന്നെ എങ്ങനങ്ങ സ അവകാശം ഇങ്ങനെ എടുത്തോളൂ കുറച്ച് കുറച്ച് എടുത്താലേ
എങ്കിൽ ഹസ്ബന്ഡ് വരുമ്പോള് ഹസ്ബൻഡ് നന്നായിട്ട് ഡ്രൈ ഡ്രൈവ ചെയ്യുന്ന ആളാണ് അപ്പം എന്ന പഠിപ്പിക്കാന്ന് പറയായും എന്നാലെ ഹസ്ബൻഡിന്റെറെ കൂടെ പഠിക്കൻ എനിക്ക് ആഹ് ആ് ഹസ്ബൻഡൂടെ എനിക്ക് പേട കേയറിയ വഴക്ക്പറയും ഞാനങ്ങനെ നല്ല രീതിൽന്നും ചെയ്യത്തില്ല എനിക്ക് പേടിയുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ വേറെ പഠിക്കാൻ പക്കോ എന്നൊക്കെ ഞാ പറഞ്ഞ എന്നാല പറഞ്ഞ വേണ്ട ഞാൻ തെ പഠിച്ചോളാം
അല്ല കോളിരു നിക്കുമ്പോ നമുക്ക് കുറച്ചൊക്കെ അറിയാം പേഡി യെ കുറച്ച് കുറയും ഉ കൂടെ നമ്മള അപ്പുറത് കുറച്ച് അപ്പുത്ത്ന്നെ ഇരിക്കുമ്പോ നു കൊറച്ചിങ്ങനെ ചെയ്യാനുള്ളൊ ഇത് വരും ഉ
നമുക്ക് ഇതിപ്പം നമുക്ക് കണ്ടട്രോൾ ഇപ്പ നമ്മളൾ സദ്യ എടുക്കുമ്പോൾ നമ്മുടെ കൈ മാത്രമാണല്ലോ കണ്ട്രോളും മറ്റേത് ഡ്രൈവിംഗങ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോ അപ്പത്തെ ഒരാളുടെ കയ്യിലും കണ്ടട്രോൾ ഉണ്ടായേക്കും
അയ് ശരിയാണ്
മാത്രല്ല കണ്ടട്രോൾ ചെയ്യാൻ പറ്റത്തോള്ള് എിക്കക്ക്ങ്ങനൊരു പേടി വരോ എവിടെലും തട്ടോ മുട്ടോ
ആ ഒരു പേടി ഉണ്ടാവൂല്ലെ പിന്നെ സ്കൂട്ടി എല്ലേ എടുത്ത് ഓടിച്ചു പോവണ്ടാവൂലേ എല്ലാംടുത്ത് കൊണ്ടു പോവും ആ അ യ് ശരി അപ്പൊ പിന്നെ കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാവുലോ കാർ എടു ഏ
വണ്ടി ഓടിക്കാറുണ്ട്
സ്കൂട്ടി മത്രം ഇതേ മതിരിക്ക് തന്നെ മറ്റേത് എടുത്തിട്ടില്ല ലൈസൻസ് ഇതേമാതിരി പേടിയാണ് ആ അതെടുത്തിട്ടുള്ളൂ മറ്റേത് എടുത്തിയില്ല മറ്റേത് ഇതേമാതിരി മക്കള് ആ
കുറേ പേര് എന്നെ പഠിപ്പിക്കാൻ നോക്കി നടന്നില്ല അവസാനം ഞാൻ ഒറ്റക്ക് പഠിച്ചതാ സ്കൂട്ടി പക്ഷെ എനിക്കും എനി ക്ക് തോന്നുന്നു ഈ കാറ് ഞാന് ഇനി ഒറ്റയ്ക്ക് എടുത്താലേ നടക്കുംന്ന് തോന്നുന്നു
ആ പിന്ന ആ അയ് ശരിയാ ഞാൻ ഈ സ്കൂട്ടീ മുറ്റത്ത് കൂടെ ഓടിച്ചന്നെ പഠിച്ച ച്ചത് പിന്നെ പിന്നെ ലൈസൻന് ആവണ്ടി നമ്മള് സ്കൂൾ പോയത് ഡ്രൈവ് സ്കൂൾ പോവൂല്ലോ അങ്ങനെ പോയി പിന്നെ ലൈസൻസ് കി കിട്ടിയാവ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി ഒരു എയിംമു വന്ന് അങ്ങനെ കിട്ടി അങ്ങനെ ശരിയായി പിന്നെ കാറിനില്ല ഇത് എടുത്തിട്ടില്ല
എടുത്ത് വച്ചേക്ക് എനിക്ക് ഓടിക്കണന്ന് ഭയങ്കര ആഗ്രഹുണ്ട് എനിക്ക് പേടി എനിക്ക്ന്നും ഇഷ്ട ഡ്രൈവ് ചെയ്യാൻ പക്ഷെ എന്തോ പറ്റുന്നില്ല എനിക്ക് ഇനി എവിടെലും എൻ ന്തോ ഒന്ന് അറിയാൻ പറ്റാത്ത ഒരിത് എവിടെലും കൊണ്ട് ഞാൻ ഈ ചിലപ്പോ ആക്സ്ലെറ്റർ പകരം ബ്രേക്ക് ചവിട്ടോ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടോ അങ്ങനൊക്കെ എന്തോ ഒരിത് ഉണ്ട് എന്റെ ഉള്ളില് വേണ്ടാത്ത കുറെ ചിന്തകള്
കൊറച്ചിങ്ങനെ ധൈര്യം വരുന്നല്ലേ
ആ മറ്റേ മറ്റ് ഡ്രൈവിംഗ ലൈസൻസ് എടുത്തപ്പോ കാർ ഓടിക്കാൻ ഇഷ്ട അല്ല കാര്യം അപ്പുറത്ത് ഉണ്ടല്ലോ ഒ ഓൾറെഡി അവര് കൺട്രോൾ ചെയ്യല്ലോ നമ്മളെ
ആ പിന്നെ വീട്ടില് വിട്ട്ല് കാറുണ്ടല്ലല്ലോ അപ്പൊ പിന്നെെ വെല്ലാംങ്ങനെ ചെറുതായിട്ട് എടുത്ത് നോക്കിയാൽ മതി ആ ഇപ്പം നമ്മള കൂടെ അങ്ങനെ വല്ല ആരെങ്കിലും ഹസ്ബൻഡറ് ഇല്ലങ്കിൽ വേറെ ആരെങ്കിലും ഇരുത്തിക്കാണ്ട് നമ്മ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയാൽ മതി അപ്പോ റെഡി ആവും പേടി മാറ്റണം അല്ലേ ആദ്യം
ആഗ്രഹം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഡ്രൈവ് ചെയ്ത്
ആ ഓ എനിക്ക് ആ സ്കൂട്ടിയ എനിക്കിഷ്ട അതുകൊണ്ടാണ് ഞാന് എടുത്തത് എ നിക്ക് പിന്നെ കാറിനോട് എനിക്ക് ഇതേമാതിരി ഭയങ്കര പേടിയാണ് സ്കൂട്ടി ഭയങ്കര ഇഷ്ടാണ് പോവാൻ സ്കൂട്ടിമം പോവാന് പിന്നെന്താ സുഖല്ലേ പിന്നെ വേറെന്താ വേറെ വിശേഷം എന്താ ശരിട്ടോ
കുഴപ്പല്ലെങ്കി വിളിക്കാം ഓക്കെ
ഓക്കെ ശരി കുഞ്ഞ